ഹലോ ആഹ് എന്തൊക്കെ ആഹ് കേക്ക്ണ്‌ണ്ട് പറഞ്ഞോളി ഉം എന്തൊക്കെയാ ഫുഡൊക്കെ കഴിച്ചോ
ആ ഫുഡ് കഴിച്ചില്ല ഞാൻ കുളിക്കട്ടെ ജാരിച്ച്
ശരി ഇഞ്ഞിത് കഴിഞ്ഞിട്ട് കഴിച്ചാ പിന്നെ എന്താ എന്താ ഹസ്ബൻഡ് ഇവിടെല്ലേ
ഹസ്ബന്റ് ഓഹ് ഇവിടെണ്ട് അത് വെട്ടാൻ പോല റബ്ബറെ ഇപ്പൊ വന്ന് ഇപ്പൊ വരും വ ആ ഉച്ചക്ക് മുമ്പ് വരും ആഹ് ആഹ് ആ പണി ആണ് അപൊ ആഹ് പൊലർച്ചെ പോയാല്
ഏഹ് രാവിലെ പോവുലെ അയിന്
ആഹ് പൊലർച്ചക്ക് പോയാല് ആഹ് ആഹ്
ഉം പിന്നെ എപ്പളാ വരിയാ ആഹ് ശരി ആഹ് ചോറുണ്ണാനാവുമ്പോത്തിന് എത്തും
അഞ്ചു മണിയൊക്ക ആവുമ്പൊ പോവും പുലർച്ചക്ക്
ആഹ് ഇവടെ ഇന്റെ ഹസ്ബൻന്റിന് കടേണ് മാർക്കറ്റില്. അത് മൂന്നണി ആവുമ്പോ പോവും മൂന്ന് മണിക്ക് തൊ ആഹ് മാർക്കറ്റ് തൊടങ്ങോല്ലോ പോയ് ആഹ് എന്താത്ത മക്കളാ
മൂന്നാള്
മൂന്നാളോ
ആഹ് ആഹ്
ആഹ് എന്ത് എന്തു ട്ട്യാളാ ആണും രണ്ടും ഉണ്ടോ ആണും പെണ്ണൊക്കെല്ലേ ആഹ് മൂന്ന് പെണ്ണ് ആ റഹ്മത്താണല്ലോ അതെ റഹ്മത്തിലാണേ പിന്നെ ഏതായാലും സുഖ സുഖ ആക്കട്ടെ ആ കൊഴപ്പൊന്നു സുഖ ആക്കട്ടെ അത് എവിടെലും വെച്ച് സുഖ ആവൊയ്
ഓഹ്
ഏക്കെ സാവധാനം ചെലേപ്പോ തെരൊള്ളെയ്ക്കാരെ
അമ്മക്ക് ബേജാറൊന്നുല്ല അത് ണ്ടെങ്കിപ്പ വയ്യപ്പം ക്കാണോല്ലോ
ആഹ് അതന്നെ ബുദ്ധിമുട്ട് ഇല്ലാതെ പോട്ടെ പിന്നെ എന്താ വീട് സ്വന്തയിട്ടല്ലേ അതാ തറവാടോ ആഹ് അത് ശെരി എന്നിട്ട് കുട്ടിയ ആഹ് കുട്ടിയളൊക്കെ എന്താ ചെയ്യണ് വൽത്
ഏഹ് ല്ലിയോള് പ്ലസ്റ്റു ആണ് ക്കെ പോയിണ് രണ്ടാമത്തോള് പ ഒമ്പതാം ക്ലാസ്സ്‌ ഒന്നാമത്തോള് ആറാം ക്ലാസ്സ്‌ ഇപ്പ പോയിണ് രാവിലെ ഇനിപ്പക്കെ വൈന്നേരം ആവും
ഒക്കെ വൈകുന്നേര ആവും ഇപ്പ ഫ്രീ ആണ് ല്ലേ ആഹ് ഇപ്പൊ ആരുല്ല പിന്നെ എന്താന്നിട്ട് ഫുഡ് എന്താ ഫുഡ് സ്പെഷ്യല് ഉണ്ടോ അതോ മഴക്കായിട്ട്
മഴക്കായണ്ട് നല്ല തേങ്ങാ ചോറും കൂട്ടാ കറിയും ബിരിയാണിയ ഒക്കെ തിന്നാൻ പറ്റിയല്ലേ ആഹ് ആഹാ ഇബാടിം അതന്നെയ ഇന്ന് കുട്ടികളില്ല ദിവസം ലീവില്ല ദിവസേ സ്പെഷ്യല ഒക്കെ ഇണ്ടാക്കുള്ളൂ ഈ ഓല് പോയാ നമ്മുക്ക് തിന്നാണ് ന്നൊരു സുഖം കിട്ടൂലല്ലോ ഓല് കല്ലേ കാര്യായിട്ട് ഉണ്ടാക്കണ ആഹ് അങ്ങനത്തെ ചോറൊക്കെ ഒല്ക്കല്ല നല്ലോ പറ്റ കുട്ടിൾക്ക്
ആഹ് സ്കൂളയിവിള്ള സേ പ
ആഹ് ഒഴിവില്ല ദിസേ ഇണ്ടാക്കുള്ളൂ ശനി ഞായറ് അങ്ങനത്തെ ദിവസങ്ങളില് എന്നിട്ടെന്താ ഫു മീ
ആ മിനീണ്ട് മീൻ കൊണ്ടുവന്നിട്ടേള്ളു, ഇപ്പൊ കൊണ്ട് വന്ന പേ കൊണ്ട് വന്നിട്ടേള്ളൂ. ഉം കറി ഉണ്ടാക്കണം ചോറ് പിന്നെ മക്കൾ പോകുമ്പോ വെച്ചീന്.
ആഹ്
കൊണ്ടണം അപ്പൊ പിന്നെ ഓൽക്ക് എന്തെങ്കിലും ഉപ്പേരിക്കെ
ഉണ്ടാക്കി കൊടുത്തായിപ്പോ, ഉം ഇവിടെ അങ്ങനെ തന്നെ ഓൽക്ക് കറിയൊന്നും അങ്ങനെ ആവശ്യം ഇല്ല. ഉപേരിയോ, പൊരിയോ ഉരുലകിഴങ്ങ് പൊരി യോ അങ്ങനത്തൊക്കെ സോയാബീനോ അതൊക്കെ ആയിട്ട് പോകും. മോന് വലിയോനി പിന്നെ മോള് പിന്നെ കെട്ടിച്ചതാണ്.
ആഹ് ആ ശരി
ഉം വലിയ മോള് അവള് പി ജിക്ക് പഠിക്കണിപ്പൊ.
ആഹ് കല്യാണം കൈഞ്ഞേരം പോവായിരിക്കും. അല്ലേ
ആഹ് പോണുണ്ട്, ആദ്യന്നേ പഠിപ്പിക്കണംന്ന് പറഞ്ഞു കണ്ട് ഞ്ഞു കല്യാണം ഉണ്ടാക്കിയെ അങ്ങനെ കുഴപ്പൊന്നുമില്ല. ഓല കൂട്ടാറാണ് പഠിപ്പിക്കാ ഒൽക്കും താല്പര്യാണ്. ഓനും അങ്ങനത്തെ ആളാണ്, ഓനും കോളേജിൽ പഠിപ്പിക്കുയാണ് അപ്പൊ പിന്നെ കുഴപ്പില്ല. ഓളിങ്ങനെ ആഫിലാണ് മോന് മോലി വൈസിയാണ്. രണ്ടി രണ്ട് പഠിപ്പും ഉണ്ട്. കോളേജിന്റെ പഠിപ്പും ഉണ്ട് പൈസയാണ്. തടെ പഠിപ്പിക്കവിടെ പിന്നെ അറേ മാസ ആയിട്ടുള്ളു കല്യാണം കഴിഞ്ഞിട്ട്.
ആഹ്
പിന്നെ രണ്ടാമത്തം പ്ലസ് ടു ആണ് പ്ലസ്ടു കഴിഞ്ഞു, ഈ പ്രാവശ്യം ഡിഗ്രി
ആഹ അ അവിടെടുത്തന്നെ സ്കൂളൊക്കാ
ആഹ് സ്കൂൾ അടുത്തന്നാല് വണ്ടിക്ക് പോകണം. ഒരു പത്ത് പതിനഞ്ച് മിനി ഇപ്പോ മുന്നേ വണ്ടിക്കൊക്കെ പോവാനുണ്ട്.
ആഹ് അത് ശരി
ആഹ് ചെറുത് ഇപ്പൊ പോവണ്ട് ഓൻ രണ്ടിലാണ്.
ആഹ് ആ രണ്ടാം ക്ലാസ് ഓൻ വണ്ടീക്കല്ലേ പോവ
ആവൻ വണ്ടിക്ക് പോകും മറ്റോൻ പിന്നെപ്പോ തുടങ്ങിയിട്ടില്ലല്ലോ പ്ലസ് ഡിഗ്രി പിന്നെ എവിടെയും കിട്ടീട്ട് വേണ്ടേ. ഇല്ല അപ്പോ പോന് ഇപ്പൊ കാറു വാശിങ്ങിന് പോവാണേ വെറുതെ നിക്കണ്ട ആതിയണ്ടേ
ആഹ് ആഹ്
അപ്പൊ കിട്ടോളം സ്കൂള് കിട്ടോളം വെറുതെങ്ങെ ആർക്കാണ്ടല്ലോ ഓൻ്റെ ആശ്യത്തിനൊക്ക ആയി ഓൽക്കെന്തയിലൊക്കെ വാങ്ങാനും കുടിച്ചാനും തിന്നാനൊക്കെ
ആഹ്
അപ്പൊ അയിനി മ്മളോട് ചോദിക്കണ്ട അങ്ങനെ പോവ അതെരുത്തിക്കാണ്ട് വെറുതെ നടന്നാലും കേടാണ്. കുട്ട്യാളെപ്പം ഇങ്ങനെ അങ്ങട്ടും ഇങ്ങട്ടും പലേതും പഠിച്ചും പിന്നെ ആഹ് ഓരോന്ന് തോന്നുക അപ്പോൽക്ക് അവിടെ പോണം ഇവിടെ പോണം അങ്ങനെ പലേ കേടിലും
ആഹ് അത അത്പ്പ നമ്മള് ശ്രദ്ധിച്ചാൽ ഇപ്പൊ
അങ്ങനെ പണിക്കൂടെ അങ്ങനെ പോകും ആഹ് ഏത് ശ്രദ്ധിചാലും ഞമ്മക്ക് വരാല്ലേ വരും ഞമ്മളെ ദ്ധവാണല്ലോ? എടക്ക് കൊറച്ചരു പേടിയില്ലഞ്ഞ ആഹ് കൊറച്ച് പേടില്ലാഞാല് പിന്നെ ഓൽക്ക് തീരി ശ്രദ്ധെല്ല തോന്നിയ മാതിരിയൊക്കെ കാട്ടോയ് പിന്നെ ആ നേരത്ത് ത്ത് ടൈമിൽ വരാൻ പറയണം. അങ്ങനെയൊക്കെ ആവുമ്പോ ഓൽക്ക് ഒരു കുറച്ചൊക്കെരു പേടി തോന്നും. പിന്നെപോ വരണടത്ത് വച്ച് കാണാം. ഇപ്പൊ ചെലോ ഓലോ ശ്രദ്ധിക്കണ്ടേ നമ്മളെ കാര്യ കടമയല്ലപ്പത് അത് ചെലോല് പറയും, അങ്ങനെ ആണ് കെട്ടി കൊണ്ടുന്നാ മതി. എന്നാ പിന്നെ ഒന്നും നോക്കണ്ട ഏഹ് ഒന്നും അറിയണ്ട നല്ലത് കിട്ടും അങ്ങനത്തെൽക്കപ്പ പെണ്ണു കിട്ടണൊള്ളൂതൊക്കെ പറയും അതൊന്നും വേണ്ട നമ്മള് നല്ല ചേൽക്ക് ഉണ്ടാക്കി കൊടു ത്താ മതിയാറിം ഞാന് അതേ നെല നിക്കുള്ളൂ മറ്റേത്
ആഹ് അതെന്നെ നമ്മടെ മക്കള് എങ്ങനെ കൊണ്ടടുക്കണേ വെച്ചാ അതുപോലെന്നല്ലേ ഇണ്ടാവുള്ളു
ഇങ്ങനെ ഓൽക്കൊരു സംശയം ഉണ്ടാവും അത് ഓൽക്കന്നെ സംശയം തോന്നുവലോ പിന്നെ കുറച്ച് കഴിഞ്ഞ ആഹ് അതിപ്പോ ഓല് അങ്ങനെ ചെയ്തതാണ് അതുകൊണ്ട് പിന്നെ അങ്ങനെ സംശയം വരും അത് നീളം നിക്കു ക്കുല്ലേയ് അപ്പൊ ഞമ്മള് ഉണ്ടാക്കി കൊടുത്തേ ശരിക്ക് നിക്കുള്ളൂ അങ്ങനെയൊക്കെ പ്രാർത്ഥിനാ അങ്ങനെയൊക്കെ ഇതിലെ പോവ്ണ്ട് അത് കഴിഞ്ഞ് പടച്ചോന്റെ വിധി പോലെ വരും എതായാലും ഇപ്പ കൊഴപ്പൊന്നുല്ല ഇപ്പൊ പറഞ്ഞാ കേക്കും അങ്ങനെയൊക്കെതിൽ തന്നെയാണ്
അല്ല അങ്ങനെ പോട്ടെ അല്ലാതെപ്പ ഞമ്മള് പെൺ കുട്ട്യേളെ അങ്ങനെ പിടിച്ച പിടിച്ചു വെക്കാനും പറ്റൂലല്ലോ
പറ്റൂല പറ്റ അകത്ത് ഇട്ടോണ്ട് ഒന്നും കാട്ടാൻ പറ്റൂല അപ്പൊ തീരെ പിന്നെ പുറത്തേക്ക് ഇറങ്ങല് തുടങ്ങിയ ഇല്ലാ ത്ത തോന്നിയവാസം മുഴുവൻ ഉണ്ടാവും
പെങ്കുട്ട്യാള്
ഒരു അയച്ചു വിട്ട് കൊടുക്കും കൊറച്ചൊക്കെ നോരാ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും പിന്നെ പേടീണ്ട് ഇവടെ ഇപ്പാനെ നല്ല പേടിയാണ് അപ്പൊ പിന്നെ അങ്ങനെ ഇങ്ങനെയൊന്നും പോകൂല ഏത് സമ എടുക്ക് പോവാണെങ്കിലും ഞാൻ ഇന്നോടത്തേക്ക് പോകുവാന്ന് പറയും അത് ഞാനും പറയും പോകാൻ കരുതിയാ നമ്മളോട് ചോദിച്ചണം അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാതെ പോകരുത് പറയും ചങ്ങായിമാരൊപ്പായാലും അങ്ങനെ ഓലക്ക് തോന്നിയിടത്തക്കൊക്കെ പോകുവല്ലോ അതോന്നും നടക്കൂല അറിയും ഞാൻ ഇവടെ ഉം സമയം പിന്നൊരു സമയം കണക്കാക്കിയാ രാത്രി ആ നേരത്ത് ഇവിടെത്തിട്ടില്ലേ പിന്നെ ഞാൻ തൊറക്കൂല പിന്നെ വാതിലടക്കുന്ന് അറിയും ഉം അങ്ങനൊക്കെയാണ് ഉം പിന്നെന്താ ആഹ് അങ്ങനെ നിന്നു കൊറച്ച് പേടിയിൽ നിക്കുവേ നേരാകുമ്പത്തേന് വേം ഇബടെത്തും കുറച്ചൊക്കെ ചങ്ങായിമാരൊപ്പൊ കളിച്ചഞ്ഞാലും പറ്റൂല ഒരരമണിക്കൂർ അങ്ങനെയൊക്കെ ഒന്ന് വിട്ട് കൊടുക്കാൻ തീരിം കർശനം ആവുമ്പോ പറ്റൂല്ലല്ലോ പിന്നെ ആഹ് അതന്നെ പുടിച്ചാൽ കിട്ടൂലേ ആഹ് നല്ല മഴല്ലേ രണ്ട് മൂന്ന് ദിവസ ആയിട്ട് അവിടെക്കില്ലേ ഇങ്ങളെ അവ്ടുക്ക് ഇല്ലാ
ആഹ് ഇവിടപ്പതാ ചോർന്നിട്ടേ ഉള്ളു
അതാ ഞാൻ പറഞ്ഞെ നല്ല മഴയാണ് നല്ല ചോറൊക്കെ തിന്നട്ട് തേങ്ങാ ചോറക്കെ ചൂടുക്കെ തിന്നാൻ പറ്റിയ ദിവസാണ് കുട്ടികള് വരുമ്പോത്തേ കടിയെന്തേലും വേണോ ക്രെഡിറ്റാക്കുവാ
കടി ആഹ് അല്ല ആഹ് വാണം പിന്നെ പോല
വാണം എ നമ്മുക്ക് കഴിയൂല എന്ന് ഞമ്മക്കും വേണ്ടെ റസ്റ്റ് ഉം എപ്പളെലൊക്കെ
ആഹ് ചിലപ്പം ബേക്കറി ഉണ്ടാവും അല്ലെ ചിലപ്പോ പഴം ഇണ്ടെ അത് വാട്ടി കൊടുക്കും
ആഹ് അങ്ങനെ ല്ല അപ്പൊ എന്നു പ്പ എണ്ണക്കടീം വേറെല്ലാം ഉണ്ടാക്കണം നമ്മള് കൊറേ നേരം അയിന് തിരിയണേ സാധനം ഉണ്ടായാലും ചിലപ്പോ മടിയാണേ ആ ആരേലൊക്കെ അതിന ഒപ്പം കൂടാണ്ടെങ്കിയോ പാത്രം കഴുകാണെങ്കോ കൂടാണെങ്കോ നല്ല സുഖം മറ്റേ അതിന ള്ളത്തരാ പിന്നെ ഒക്കെ തോത്തി തുടച്ചിട്ട് റെഡിയ ആക്കിയാ പിന്നെ അതൊക്കെങ്ങനെ പരതും പിന്നെ നമ്മള് പണെടുക്കേണ്ടിര എതി അയിന് ആവലായിരുന്നു എന്നിട്ട എന്താ
ഉണ്ടാക്കും മുട്ട ഒക്കെ ഉണ്ടെങ്കിൽ കോഴളുണ്ട് അപ്പൊ പിന്നെ മുട്ട ഉണ്ടെങ്കിൽ മുട്ട പഴമൊ കടച്ച് ഇന്തൊക്കൊക്കെ കാട്ടും
കാട്ടും അപ്പൊ പിന്നെ നമ്മക്ക് അറിയണ്ടേ പോലെന്ന ഉണ്ടാ ഇതിപ്പോ ചെറുതല്ലേ അപ്പൊ നമ്മളെ ആഹ് അത് ശരി ഫുഡ് ഉണ്ടാക്കാനൊക്കെ ചെല കുട്ടികൾക്ക് പൊരി അങ്ങനെ കാര്യക്കെ
അപ്പോളിങ്ങനെ കേക്ക് പാലും മുട്ടയും ഒക്കെ ഉണ്ടെങ്കില് ആഹ് ആഹ്
ആഹ് ഇപ്പ അയിന് ഏത് ഉമ്മീ വാപ്പിയും അല്ലാത്തൊക്കെ നോക്കിയാ കിട്ടുവേ യൂട്യൂബിലേ അപ്പ ആഹ് ഏത് ഐറ്റം അപ്പ ആ കുട്ടികളോട്ഞ എന്റെറെ കുട്ടികളോട് ഞാൻ എന്റെ മോളോടൊക്കെ അങ്ങനെ പറഞ്ഞിനു കല്യാണം അർജന്റ് ആക്കു ഒന്നും എനക്ക് ഇണ്ടാക്ക ഇത് നോക്കൂല ശ്രദ്ധിച്ചൂലാന്നു അപ്പൊ അവിടെ അതിപ്പോ എല്ലാം പെയക്കും അപ്പൊ എന്താ ഇതങ്ങനെ ഹോണാക്കി കരി നോക്കാ ഉണ്ടാക്ക ഞാൻ അതുണ്ടാക്കി ഇത്ണ്ടാക്കി ഒക്കെ പറയാം ഇജ്ജ് എങ്ങനെ ഉണ്ടാക്കിയ ഞ്ഞാൽ ഏഹ് അതെല്ലാം ഇപ്പ ഉണ്ടാക്കാം പേടി ഇപ്പൊ യൂട്യൂബ് അങ്ങ് അടച്ചു വെച്ചാ പിന്നെ കട കറക്കണ വരെ കിട്ടൂലേ അവിടന്ന് ഇങ്ങ തുടങ്ങും കടറക്കണ അവിടന്ന് ഇങ്ങ പറഞ്ഞു തുടങ്ങൂലേ എല്ലാം ഉണ്ടാവും ശരിക്ക ആഹ് അങ്ങനെ കുട്ടികൾക്ക് തിരിയണ കുട്ടികളാണ് വേണ്ട് ഞാനേ
ഇപ്പ ചോറും ഒന്നും ഒന്നുമല്ലല്ലോ ഇപ്പൊ വേറെ അതൊക്കെന്നെ ഒക്കെ ഉണ്ടാക്കണ്ട്
ആഹ് അതന്നെ പിന്നെ
എന്നിട്ട് എന്താ ഉണ്ടാകാൻ പറ്റാണ്ട് ചോയിച്ചാ പിന്നെ മക്കള ആടേ
ആഹ് ടൈം ആയോ ടൈം കഴിഞ്ഞ് വേറെന്താ കൊഴപ്പൊന്നുല്ല
നിങ്ങെ ഫുഡ് കഴിച്ചോ
ഇല്ല ഇല്ല ഇല്ലല്ലാ പിന്നെ
അയിണ്ടാവൂല്ലേ എന്റെ
ആഹ് ആ ടൈം ആയിട്ട്ണ്ടാവും ഉം എന്നാൽ ശരി എപ്പോവും വിളിച്ചോണ്ടിരിക്കാ പിന്നേം വിളിച്ചാലോ
ഓഹ്
ആഹ് ശരി